ആഹ
ആഹ നെയ സുഖ ഉ അതേണ്ട്
ആ
ഉം
ഫുഡൊക്കെ കഴിച്ചോ
നിങ്ങ കഴിച്ചോ
ആ കഴിച്ച്
അതെയാ ആ ആ അവരൊക്കെ രാവിലെ പോയി നിങ്ങളെ കുട്ടികളല്ല പോയാ
ഒരാൾ ചെറുത മൂന്ന് വയസ്സായിട്ടുള്ളൂ
ആ അ അതിയാ ഉം പിന്നെ എന്തൊക്കെയ ഏടെ സ്ഥലം
ഞങ്ങള് പെരിന്തമണ്ണ
അതെയാ
ങ്ങളെവിടെയാ
ഞാ കാസർഗോഡ്
ആ സംസാര ശൈലി കേട്ടപ്പൊങ്ങനെ തോന്നി
അതെയാ
ഇവിടെ കേക്കാത്ത സ്ലാങ്ങാണ് മലപ്പുറം ജില്ലയില്
ആ ആ പിന്നെന്ത്ണ്ട് മൽപ്ര മൽപ്പുറം ജില്ലേ ല് എന്റെ ഇക്കാക്കൊര് എന്റെ ബ്ര ഇത് എന്റെ സഹോദരന് ഒരു ഹോട്ടല്ണ്ട്
ആ
ഉ അറിയായിരിക്കും പാർക്ക്ന്ന്റഞ്ഞിട്ട്
ആ ഇവിടെവിടെ മൽപ്പുറത്ത് എവിടൊയിട്ട് വരും
മൽപ്പറത്ത് എന്ത് കുണ്ടം കൊയ്യ അങ്ങനെ എന്തോരു
ആ ഞാ ആ ഇന്റ അത് ഇവിടുന്ന് കൊറച്ചാങ്ങട്ടെ ഹ് ഞങ്ങള് മലപ്പുറത്തിന്റെ ഇങ്ങേ അറ്റത്താ
കൊടുങ്ങാത്ത കൊണ്ട്ന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മിസ്ബ് കഫേ ഒന്ന് ഒരു ഹോട്ടൽ മിസ് ബ് കഫേ ഒന്ന് പാർക്ക് അങ്ങനെ രണ്ടെണ്ണണ്ടായിന്ന്
ആ
ഞങ്ങളവിടെ വന്നിട്ട് താമസെല്ലാണ്ടായിരുന്നു അടെരു വീ ട് വാടകൊക്കെടുത്തിട്ട് ഞാനും എന്റെ ഉപ് പ്പയും ഉമ്മയും അനിയത്തിയെല്ലാം അവിടെ താമസിക്കുന്നുണ്ടായി
ആ
ഒരു വാടക വീടെടുത്തി ഒരു ലീവ് ഉണ്ട സമയത്ത് സ്കൂളിൽ ലീവ് ഉണ്ട സമയത്ത് പോയിട്ട് അവിടെ ഉണ്ടായിര്ന്ന് ആ ഏട്ടനാണെങ്കില് വരാൻ പറ്റുന്നില്ല അപ്പൊ ഞമ്മളങ്ങോട്ട് പോയത്
ആ ആ
ആ അപ്പൊ ആ ഞാന് ആ ടെ ആ കൊ എന്തോ കൊടുങ്ങാത്ത കൊണ്ട് ആ സ്ഥലത്തിന്റെ പേര്
ആ
ആ നീങ്‌കറിയായിരിക്കു നിങ്ങ മ മൽപ്പുറം ജില്ലേലല്ലേ
മലപ്പുറം ജില്ല ഞാൻ മലപ്പുറം ജില്ലന്റെ ഇങ്ങേ അറ്റത്താ കെടക്കണ് അതേത് ഭാഗത്തായിപ്പൊ സ്ഥലം വരാന്നറിയില്ലല്ലോ
ആഹ് ആഹ് അത് എങ്ങെനെ അറില്ലാലോ? ഉം പിന്നെ നിങ്ങെക്ക് കൃഷിയൊക്കെയുണ്ടോ?
ആഹ് കൃഷി ഞങ്ങെൾ ഇവെട്ടെ ഞങ്ങ്ക്ക് ഇവെടെ പാട്ത്താ ഞങ്ങളെ വീട് അപ്പൊ അത്യാവശ്യം ഒക്കെ ഉം ഇപ്പം കാര്യ ട്ട് കുരുമൊളക് റബ്ബ് പിന്നെ ഏഹ് കവുങ്ങ്, തെങ്ങ് അങ്ങനെ ഒക്കെയാണ്. ജാ തി
എന്റെ വീട്ടിൽ ഞമ്മെക്ക് കവുങ്ങും തെങ്ങും എല്ലാം ഇണ്ട് തെങ്ങിൻ തോട്ടം എല്ലാം ഉണ്ട്
ആണോ
ആഹ് ഒര് ആഹ് ഒര് ഏക്കർ സ്ഥല്ത്ത് ഇണ്ട് കവ്ങ്ങിനും കവ്ങ്ങും തെങ്ങും പിന്നെ വാജകൃഷി രി പച്ചക്കറി കൃഷി പി എല്ലാം ഉണ്ട് എല്ലെയ് ഇണ്ടാക്കും
ആഹ് ആഹ് ഇവെടെ അതെ ഇവെടെ ഇമ് ഇവെട്ത്തെ ഇമ്മ ഇണ്ടാക്കും പച്ചക്കറിയൊക്കെ
ആഹ് അതെയാ ഏഹ് പച്ചമുളെക് കക്കേരി വെള്ളെരി അത്
ആഹ് ഞ ഞങ്ങളെ വീട്ട്ലെ ഉം ഞങ്ങളെ വീട്ട്ലെ ആവശ്യത്തിന് ഇങ്ങനെ ഇണ്ടാക്കും ഇമ്മ
ഉം അതെ പൊർത്തുന്നു പോയിറ്റ് വാങ്ങുന്നെയ്ക്കാളും എത്രയോ നല്ലെത് നമ്മെക്കെന്നെ സ്വന്തായിറ്റ് ഇണ്ടാക്കാ ക്കിട്ട് ഭക്ഷണം ഒക്കെ ഇണ്ടാക്കി കഴിക്ക്ന്നെത് ലെ അല്ലെ?
അങ്ങനെ വെല്ലെ വ വയസ്സായെത് അല്ലെ അപ്പ പിന്നെ വെയ്യാർൺട്ട് അപ്പ അയ്നൊന്നും ആയക്കൂല ഇവെടെ
അതിയാ ആഹ് ആഹ് അട്ക്ക അട്ക്കെൽ നിങ്ങെൾ എങ്ങനെ തൊണ്ടെട്ത്തിട്ട് ഇങ്ങെനെ ഒണക്കിയിട്ട് വിക്ക് ക്ക്ന്നെത് അല്ലെ?
ആഹ് അടക്കാ പ്പ അല്ലാതെ വന്ന് കൊ കൊട്ക്ക്ണോൽ ഇണ്ടെങ്കി അങ്ങെനെ കൊട്ക്കും പറിച്ച് കൊടുക്കണം അ അങ്ങനെ കൊണ്ട് പോണോരിലിൻ
ഇപ്പൊ തൊണ്ട് നമ്മക്ക് തന്നെ എടുക്കണോന്നില്ല. മിഷനൊക്കെ ഇണ്ട് രണ്ട് മൂന്ന് ദിവസം വന്നിട്ട് ഏഹ് തൊണ്ടെടുത്തിട്ട്. ഇപ്പൊ എത്രയോ ഉപകാരം ഒരു മിഷേനീല് എത്രയോ ഇട്ടാണ് ഒരു ദിവസം തന്നെ കഴി
ആഹ് പക്ഷെ അത് ക ഇങ്ങനെ പൊളി കിട്ടാത്ത നമ്മള് കിട്ടാത്ത അടക്കേക്കെ ഉണ്ടെങ്കി അതൊക്കെ ആ ച ചണ്ടീന്റെ കൂടെ പോവത്രേ. തൊണ്ടിന്റെ കൂടെ അങ്ങനെ പോകും. ഇവിടെ ഞങ്ങള് ഞങ്ങളന്നെ പൊളിച്ചി അങ്ങനെ കൊടുക്കലാണ്.
പൊളിച്ചിട്ടന്നെ കൊടുക്കല്.
ഹസ്ബൻഡ് ആ ന സമയാവുമ്പോക്ക നാട്ടില് വരും അപ്പൊ പിന്നെ മൂപ്പര് കൂടും. പിന്നെ ഇവിടത്തെ ഉമ്മി. ഓല് രണ്ടാളും തന്നെ കാര്യായിട്ട് പൊളിക്ക പിന്നെ എപ്പെഴേലൊക്കെ സൈഡാ അമ്മള് കുട്ടികളൊക്കൊ ഇതാക്കിട്ട് വേണ്ടേ ഇരിക്കണെങ്കില്
അതെ അതെ ഇങ്ങക്ക് പൊളിക്കാനൊക്കെ അറിയോ? അടക്ക
ആഹ് ഞാൻ ചെറുപ്പം മുതലേ പരിപാടിയൊക്കെ
ആഹ് ഞാനും തൊടങ്ങീട്ടുണ്ട്. ചെറുപ്പം മുതല് കാണ് ഇതന്നെ അല്ലേ.
ആഹ് ആഹ് കൗതുകം കൊണ്ട് അങ്ങനെ പഠിച്ചു. ഇവിടെ എത്തിയപ്പോ പിന്നെ അത് ജോലി പോലെ സ്ഥിരായി പോയി
അതന്നെ ഏഹ് വെള്ളടിക്കാനൊക്കെ പോകാറുണ്ടൊ തോട്ടത്തില്
ആഹ് വെള്ളം അടിക്കാച്ചാല് ഇവിടെ മോട്ടർ ഇല്ല മോ മ് ഞമ്മള് എന്തേലും ഇങ്ങനെ ഇണ്ടാക്കി വെള്ളം പാറേണ്ടിയിരുന്നു ഇവിടെ പയറൊക്കെ ഒരുപാട് കുഴിച്ചിട്ട സമയത്ത് വെള്ളം മുക്കിയിട്ട് അമ്മള് നനക്കണം. കൊടത്തിലെ വെള്ളം മുക്കി കൊണ്ട് പോയി നനക്കണം
അങ്ങനെയാ അപ്പൊ കൊറെ പാടല്ലേ അത്.
നല്ല പാടായിരുന്നു. ഇപ്പ പിന്നെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായൊണ്ട് ഇപ്പ ചെയ്യലില്ലപ്പ. ഇപ്പ നമ്മക്ക് ആവശ്യത്തിനുള്ള മാത്രേടുക്കും ഇണ്ടാക്കുള്ളു അത് അന്ന് കൊറെ. കടകൾ ഒക്കെ കൊടുക്കാൻ ഒക്കെ ഇണ്ടാക്കിന്.
ആഹ് അഹ് അഹ്
പക്ഷെ എന്നാലും അങ്ങനെ കുറെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇപ്പോൊ കഴഞ്ഞറ്ാവശം ഉണ്ടാക്കി ഇന്റെ കൂടെ എന്ന സമയത്ത് ഉണ്ടാക്കിന്ന് അപ്പതേ പോോലെ നടക്കാനൊക്കെ കൂടി കൊടുക്കും പിന്നെ ഇ ഇക്ക വന്ന പിന്നെ ഇക്ക അത പിന്നെ മോട്ടർൊക്കെ വെച്ചിട്ട് പൈപ്പ് ശരിയാക്കി കൊടുത്ത ങ്ങ് മുപ്പക്ക്പോ വെക്കും അപ്പ പിന്നെ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ പിന്നെ അതിെ നമ്മള് കൂല കൊടുത്ത ആളെ വിളിക്കണം
ആ അതെ നമ്മൾ അത് അങ്ങനെ ചെയ്യാല് ചെയ്യാറ് കൂലി കൊടുത്തിട്ട് ആളെ വിളിക്കാ ആറ്
ആഹ അവിടെ പിന്നെ ഓല് ഇക്കക്ക് അറിയാവുന്നുണ്ട് ഇക്ക അങ്ങനെ കൂടി അപ്പ അങ്ങന നനക്കാനോ കിക്ക അങ്ങനെ കൂടി കൊടുക്കും
അതിയാ ആഹ ഉ ന രാസവളയ ജൈവവളയ ഉപയോഗിക്കുന്നത്
ജൈവണംം തന്നെ ഞമ്മള കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ
ആഹ അതെല്ലെ ആഹ
അതായുള്ള പൊിക്കൈകൾ പിന്നെരെങ്കിലുംക്കെങ്ങനെ പറഞ്ഞ കൊടുക്കണം അതൊെച്ചട്ട് അങ്ങനെ പുകയിലൊക്കെഷായം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ട് അങ്ങനെ
അതെ ആഹ് ആഹ് ആ അങ്ങന സംഭവാല്ലേ
ആഹ് അത അപ്പൊ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയത് ഇപ്പൊ എന്തൊക്കെ അടിച്ചിട്ടാ വരണന്ന് നഞമ്മക്ക് അറിയില്ലല്ലോ കീടനാശിന അടിക്കണപ്പ നമ്മള് കടയിന്ന്ാങ്ങണത ഇവിടെണ്ടാക്കിയല്ലോ കുറേ പോോലെ തന്നെയല്ലേ
അതേപോലെ ഉ ഉ സനല്ല കഴിച്ചോ ചോറൊക്കെ കഴിച്ചോ
ആഹ ചോറ് കഴിച്ചു
ഉം എന്റെ കറികളൊക്കെ
കറികള് മീൻ തന്നെ അയ അയല മീൻ ഉണ്ട് അതൊക്കെ അറിവച്ചേ
ആഹ ആഹ ഭർത്താവ് വീട്ടിൽ തന്നെ അല്ലറ
അല്ല പത്ത പൊറത്ത സൗദില്ല
അത ഉ ഉം
എക്കകന്ത ജല്ല
ഓഫസല്ല
ആഹ
ആഹ അല്ല അല്ല അബുദാബിയില്
ആഹ
ആഹ ലീവ് ഒന്നര വ വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു പത്ത് ദിവസേ ഉണ്ടായിരിക്കും പിന്നെ മൂപ്പര് പോയി ആ അപ്പൊ അത് ലീവ് എടുത്തിട്ട് എ വരുന്ന അവര് സ്വന്തായിട്ട് ചെയ്യുന്നോണ്ടേ പിന്നെ അവർക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല
ആ
അങ്ങനെയാണ് സംഭവം
ഇവിടെ മൂന്ന് മാസം ഒരു വർഷം നിന്ന മൂന്ന് മാസം ക്കെ വരും മൂന്ന് മാസംന്ന് പറഞ്ഞാൽന്നാലും ചിലപ്പോ നാലഞ്ചു മാസംക്കെ അങ്ങനെ അ ഉ ബോസിനെ സോപ്പിട്ട് ഇങ്ങനെ നിക്കും പിന്നെ മൂപ്പര് ചെന്ന് കഴിഞ്ഞാ ബോസ് നാട്ടി നാട്ടിക്ക് പോരും പിന്നെ മുപ്പര് അവിടെ നിക്കൂല ബോസ് അവിടെ നിൽക്കൂലേ അപ്പൊ എട്ട് മാസം ഒമ്പത് മാസം അങ്ങനെയൊക്കെ നിക്കുള്ളു. അത് കഴിഞ്ഞാൽ വരും ഇവിടെ കുട്ട്യേള് വിളിക്കാൻ തുടങ്ങും. ഇഞ് പോരാനായില്ലേ പോരാനായില്ലേർഞ്ഞേന് വിളിക്കും. അപ്പൊ വേം പോരും.
അടിയ
ഈ പ്രാവശ്യം പിന്നെ മക്കളോട് പറയും. ഒരു വർഷം കഴിയാതെ എന്നെ വിളിക്കണ്ട കാരണം ഇങ്ങൾക്ക് സ്കൂളാവും. പ്പോ എവിടെ പോവാൻ പറ്റൂലല്ലോ അപ്പൊ വെക്കേഷൻ ടൈമും പെരുന്നാളൊക്കെ അടുപ്പിച്ചേ വരൊള്ളു.
അതെയ അത് നന്നായി.
സ്കൂള് പോവാൻ മടിയാണ്. പാപ്പാക്ക് പറഞ്ഞയക്കാൻ അയിലേറെ മടിയാണ്. അപ്പൊ പിന്നെ അദ്യമേ പറഞ്ഞു. ഞാൻ ഇനി വെക്കേഷനെ വരുള്ളൂ. ഇഞ് ഇന്നെ വിളിക്കണ്ടട്ടോ.
ഇങ്ങനെയ. ഉമ്മ ഇണ്ടല്ലേ വീട്ടില്.
ആഹ് ഉമ്മണ്ട് ഉമ്മ മാത്രല്ല ഹസ്ബൻഡ്ന്റെ ഏട്ടന്റെ വൈഫും. കുട്ട്യേളും ഒകെക്കെണ്ട്.
അക്കെ. വല്യ ഫാമിലി വല്യ കുടുംബെ വിനോ
ആഹ് ഇവിടെ രണ്ട് നാത്തൂന്മാര് പിന്നെ ഹസ്ബന്റിന്റെ ഒരു ഏട്ടന്. ഓലെ വൈഫ്‌ മൂന്ന് കുട്ട്യേള്. എല്ലാരു ഉണ്ട്. പത്ത് പന്ത്രണ്ട് കുട്ട്യേൾണ്ടാവും. പിന്നെ നാത്തൂമാരന്നും എപ്പഴും ഇവിടില്ല. എല്ലാരും കൂടെ കൂടുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് കുട്ട്യേളും പിന്നെ ഞങ്ങളും.
അതേപോലെ ഞമ്മ ഇടെയും. പത് പന്ത്രണ്ട് കുട്ട്യോളന്നെ. നാത്തുമാര് കുട്ട്യേളും. ഏട്ടന്റെയും അനിയന്റെയും എല്ലാം കൂടീട്ട് പന്ത്രണ്ടാളുണ്ട്.
ഉം
ആ ഹ് ഹു
എല്ലാർക്കും മൂന്ന് മൂന്ന് കുട്ടികളായി അനിക്ക് മാത്രം തന്നെ രണ്ട് കുട്ടികള്
അതെയാ ആ ഒന്നിച്ച് കൂടുമ്പോ അങ്ങനെയുണ്ട്
ആ നല്ല രസം പിന്നെ കുട്ടികള് തല്ലുണ്ടാക്കണതും അതാ - ഇങ്ങനെ പോകും
നല്ല ഒരു പണിയാണ് വേറെ പ്രശ്നം ഒന്നുംയില്ല അതിപ്പോ നാത്തുമാര് വന്ന് കഴിഞ്ഞാല് മരുമ- മോക്കക്കല്ലേ പണി വേറെ
ആഹ്
എന്നാലും പാവങ്ങളാണ് അങ്ങനെ- വല്ലാതെ ഒന്നും ബുദ്ധിമുട്ടിക്കൊന്നുല്ല എപ്പോഴേലൊക്കെ വരും ഒന്ന് ഓടി ഒന്നു ഓടി വരും അത്ര - ഇതേപോലെ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങനെ തിരിച്ചും മണ്ടും ഒരിക്കും സ്വന്തമായിട്ട് വീട് ആ പിന്നെ ഒരാള് ഒ ഒരാക്ക് അളിയായൊക്കെ നാട്ടിലുണ്ട് പിന്നെ ഒരാക്ക് ഇല്ല അപ്പൊ പിന്നെ ഇല്ലാത്ത ആള് അത്രയും നിക്കുലുള്ള ആൾ മാതിരിയാണ്
അതിയാ ആഹ്
സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെ അല്ലേ
ആ സ്കൂളും കാര്യം ഒണ്ടാവുന്നതും എന്നാൽ എവിടെയും പൊ പോകുന്നത് നടക്കുന്ന സംഭവയേ അല്ല ഏ ടിം പോവൻ പറ്റുന്നില്ല ഉം
പിന്നെയൊ
പിന്നെ എന്ത്ണ്ട് വിശേഷം
വേറെന്താ അങ്ങനെ പോന്ന് ആ ഇങ്ങളോട് സംസാരിച്ച് എന്റെ ഭാഷ നിങ്ങളെ പോലയായി
എന്റെ ഭാഷ മനസ്സിലാവ്ണ്ടാ
ഞാന് ഞാൻ ഹോസ്റ്റല്ല് ന്ന് പഠിച്ചെയ്. ഇന്റെ കൂടെ ഇണ്ടേര്ന്നു ഏഹ് കാസറ്ഗോഡ്ന്ന് ഇൻ്റൊരു ഫ്ര ഫ്രണ്ട് ണ്ടേർന്നു
അതിയാ
തേപോലെ ഫസ്റ്റ ടൈമില് വന്ന്ട്ട് ഞങ്ങള് റൂമില്ക്ക്ണ സമയത്ത് ഫുഡെയ്ക്കാൻ പൊയപ്പൊ എവ്ടെ ചാടല് ചോറ് ചാടെ ചോറെവ്ടെ ചാടല് ആ പർണ് യാന് പിന്നെ ന് ഡസ്റ്റ്ബിന് കാണ്ചന്ന്ട്ടെയ് ഈ കൊട്ടല് ഇതാണ് ചോറ് ചാടല് അങ്ങനെ കൊറെയൊക്കെ അറിയ
ചോറ് കളയലെവ്ടേന്ന് ചോയ്ച്ചത്
എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമ് കേക്കല്ലേ അവ്ടെ എറണാകുളം തൃശ്ശൂര് കാസർഗോഡ് മലപ്പ് പ്പുറത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ഫുള്ള്ണ്ട് അതോണ്ട് ല്ലാ ഭാഷി അറിയ ഒരു വിധൊക്കെ കേട്ട ഉം ഒരു വിധൊക്കെ വടെ യെ ഞെ കല്യാണം കഴിച്ചു കൊട്‌ന്നെ സ് സമയത്ത് ഇന്റെ ഭാഷേട്ടിട്ട് വിടെള്ളോര് അന്തംവിട ത് മലപ്പൊറോ അല്ല കാസർഗോഡ് ഒക്കെ തിരുവന്തൂര അല്ലാത്ത ഭാഷ എ അം എല്ലാം കൂടെ മിക്സ്ഡ് ആ
ഉം ഉം അത് നന്നായി അതോണ്ട് അൻക്ക് എട്ക്കെട്ക്ക് വിളി ക്കാലോ നിങ്ങളോട് എന്ത സംസാരിക്കാൻ ആ ശരി ശരി